ആ കേക്കുന്നുണ്ട് എന്തൊക്കെയാ വർത്താനം സുഖല്ലേ ഇവിടേം നല്ലന്നെ സുഖം സുകം ഭക്ഷണൊക്കെ കഴിച്ചോ ഉം മഴ ചെറുതായിട്ട് പെയ്തു കൊണ്ട്ണ്ട് ഇപ്പം
മ് ഭക്ഷണം ഇപ്പ കഴിച്ച് ഫോൺ മെ
ഏ മഴ ഉണ്ടോ അവ്ടാ
ഏ ചെറുതായിട്ടുള്ളൂ ന്നാലും കൊ റവാണ്.
ആഹ് മഴ കുറവ്ന്നെ രണ്ട് മൂന്നാല് ദിവസം ഭയങ്കര വെയിലല്ലോയിരുന്നോ. ഇന്നലെ പ്പൊ ഉച്ചന്ന് ആ അതെ എന്തെന്നു ന്ന് ഫുഡ്?
ഫുഡ് മറ്റേ എന്താ പ ചക്കക്കുരുക്കറിം പിന്നെ അച്ചാറ്
മ് മ് മ് ചക്ക് മ് ചക്കകു കുരു ങ്ങനാ തേങ്ങരിച്ചിട്ട് വെക്കാ.
അതെ അത് മച്ച് ഇവിടെ ചക്ക ഉണ്ട് കുറച്ച് അപ്പൊ അതൊക്കെ ട്ട് മഴക്കാലയണ്ട് എല്ലാം ഉണ്ടാവു ലോ.. അപ്പൊ അത് ഉണ്ടാക്കല..
ഉം ആം
എ എന്താ കറി ഫുഡൊക്കെ
ഇവിടെന്ന് മീന്റെ കറിണ്ട് പിന്നെ മത്തനും പരിപ്.. പ്പും കൂടെ തേങ്ങരച്ചത് പിന്ന ബീറ്റ്റൂട്ട് ഉപ്പേരിയുണ്ട് പയറുപ്പേരിയുണ്ട് ബീറ്റ്റൂ ങാ സ്പെഷ്യല് ഇന്നലെ രാത്രി നെയ്ച്ചോറും ചിക്കൻ കടായി ആയിരുന്നു. ഇന്നലെ ഞായറാഴ്ച എന്ത്
ഫേവററ്റ് ഫു
അങ്ങനെ ചോയിച്ചാ മന്തിന്ന് പറയുള്ളൂ ഞാൻ എന്തല്ല.. എത്ര കഴിച്ചാലും മതിവരുല്ല മന്തി
താങ്ക് ക്ക നാവേ മടക്കൂട്ടോ മന്തി അത്
മന്തി അങ്ങനെ മടുക്കുവൊന്നുമില്ല ആഹ ആഹ ഇഷ്ട ഫുഡൊക്കെ പൊറത്ത ഫുഡ് കഴിക്കാന ഭയങ്കര ഇഷ്ടം തന്നെയാണ് ആഹ ഇഷ്ട എല്ല ഫുഡ് ഇഷ്ട പക്ഷെ ആര് പെട്ടെന്ന് ചോദിച്ചാലും ഫസ്റ്റ് വർ മന്തിന്നാ എത്രപ്പ കച്ചാലും മതിയ രാത്രി സാധാരണ ഇപ്പ ഇന്നലെ കഴിച്ചി ഇന്ന് പിന്നേും കഴിക്കാൻ പോതി ആ ഇപ്പൊ ഇന്നലെ കഴിച്ചിട്ടേണ്ടക്ഷെ ഇന്ന് പിന്നേും പൂതിയാവൻ കഴിച്ച ാന ആണോ എനിക്ക് എത്ര കഴിച്ചാലും മതിയവരാ വതി ആ നി അത്യാവശ്യ ഇഷ്ടക്കെ തന്നെയാണ് ഇഷ്ടണ വെച്ചാൽ ഇഷ്ടമാണ് എങ്കിലും മടിയാണ് പി ഇവിടെ ഞാനിപ്പ എ ഞാനിപ്പ എന്റെ വീട്ടിലാള്ള ഇവിടെ അനിയത്തികളും ഉണ്ട് രണ്ട അനിയത്തികളുണ്ട് പഠി ക്യാ ടിഗ്രിക്ക് പഠിക്കുകയാണ് പിന്നെ ഇക്കാക്കയും ഇക്കാക്കന്റെ വൈഫും ഉമ്മയും ഇപ്പില്ലോ ആണ് മാരീ ടാണ് ഞാൻ ഇവിടെ നിക്കാൻ വന്നതാണ്
മനസിലായിപ്പോ അപ്പൊ വീട്ടിലാമ്പോ മടിയ കുക്ക് ചെയ്യാന്
ആഹ് ഇവിടെയാമ്പം മടി അന്നെയാണ് അനിയത്തികളൊക്കെ ഇണ്ടാക്കും ഓല് അനിയത്തി എല്ല ഭയങ്കര സ്പെഷ്യലതൊക്കെ ഇണ്ടാക്കും ആഹ് അതെ പിന്നെ ഒര് ആ ഒരാൾ ഡിഗ്രി തേർഡിയറ് ഒരാള് ഡിഗ്രി
ഓഹ് ഞാപ്പന്ന ഡിഗ്രി കഴിഞ്ഞ് നിക്കുക അപ്പൊ ഏറെക്കുറെ
ഓര് ഒരാള് ഭയങ്കര കുക്കിങ്ങിലൊക്കെ ഭയങ്കര
വെ വെല്ലിയോളാ
ഏഹ്
വല്
ആഹ് ആഹ് വല്യള് ഓള് ഭയങ്കര ഏഹ് പെട്ടെന്നൊക്കെ എന്തെ കണ്ട ണ്ടഴിഞ്ഞാ യുറ്റൂബിലൊക്കെ ന്തേലു സ്പെഷ്യലൊക്കെ ക പ്പോക്ക് ഉണ്ടാക്കണം അത് സാധനം കിട്ടിയ അ
ഞാൻ പണ്ട് അങ്ങനെ പക്ഷേ ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ ഓരോ സവം എല്ലരും അങ്ങനെ
ഇന്നര എല്ലും വന്റെ താത്തണ്ടോ മൂത്ത ത്താത്ത എങ്ങനെയ ഇപ്പൊ നോമ്പിനൊക്കൊണെങ്കില് ഒരാറ് ആറു മണിവരേ അടുക്കളൽ ഇറങ്ങ്കേയില്ല പക്ഷെ പെട്ടെന്ന് ഇറങ്ങിട്ട് പറയാ വന്ന് ളബിരിയാണി ഉണ്ടാക്കി മന്തിണ്ടാക്കുന്നത് അത് വാങ്ക കൊടുക്കുമ്പോതിന് ആ്ച
ണ്ടട്ട എല്ലാരു സ അര നല്ല ഉണ്ടാക്കും ഫുഡക്കെ
ഭയങ്കര ഇ അത് ഒന്നും ഇറങ്ങുവൊന്നില്ല പക്ഷെ പെട്ടെന്നായിരിക്കും മുപ്പർക്ക് തോന്നുന്നെഇണ്ടാക്കിയാലൊും പിന്ന ഒന്നും നോക്കൂല പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം ആയിക്കിട്ട് എന്ത്
ഹസ്ബൻഡ് നല്ലാ കുക്ക് ചെയ്യോ
ആരപ്പന്റെ
നിങ്ങൾടെ
ഇല്ല ഇല്ല ഒന്നും അറിയില്ല
അപ്പൊ ഇയാള്ന്ന് പറഞ്ഞ ആ കാക്കനല്ലേ
ഇത്താത്താന്നാ പറഞ്ഞേല് സിസ്റ്റർ ആഹ ഇത്താത്തതാണ് ഹസ്ബൻഡിനോട് ഒന്നും അറിയില്ല ഞാനിപ്പോ ഞങ്ങള ഒറ്റക്ക് താമസിക്കുകയാണ് ആ അതെ അതെ അതെ ഞൻ ആ ഞാനിപ്പോ ഒറ്റക്ക് താമസിക്ക ഞ അവരൊറ്റക്ക് അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്ന് വെക്കും അന്നേരം പിന്നെ പ്പർക്ക് ഭക്ഷണം ഒറ്റൊക്കെ ഉണ്ടാക്കി പറ്റുള്ളൂ അങ്ങനെ ഓരോന്ന് ഞൻ പറഞ്ഞു ഫോൺ ചെയ്തിട്ട് അങ്ങനെ കൊറച്ച് ചോറും കൊറച്ച് കറിയും ഒക്കെ ഉണ്ടായി ഇവിടെ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറി യില്ല ചായൊക്കെ ഇണ്ടാക്കൂ അക്കടല്ല ആഹ അല്ല അല്ല കഴിഞ്ഞിട്ട് രണ്ട് മൂന്നാല് അല്ലായി മക്കളൊന്നുമില്ല
ഓ ഓ ആ ശരി എന്താ പറയാ ഫേവററ്റ് ആയിട്ട് ഏതണ്ടാക്ക
എന്ത് ആഹ് കു കുക്ക് ചെയ്യും ണ്ടാ ചെയ്യും ഞാന് ക്ഷേ ഇവിടെ വന്നഴി ഞാനൊരു മടിയാണ് അയ്നോരോ സമയും കാലൊക്കെ മാണല്ലോ ണ്ടാക്കുമ്പോ അവിടെ ആണെങ്കില് സാധനം കിട്ടി കയിഞ്ഞാ എപ്പളായാലും ഇണ്ടാക്കാൻ ഇൻട്രസ്റ്റേകാരം വേറാരൂല്ലലേ രണ്ട് പേർ മാ ത്രല്ലൊള്ളൂ. പിന്നെ അയിന്ള്ള അങ്ങനെ കൊറെ പണികളൊന്നും ഉണ്ടാവില്ലാലോ ഇവിടെയാകുമ്പോ ഒരുപാട് ആൾക്കാര്ണ്ടാവും. മട്യേ ഞങ്ങക്ക് ഐനുള്ളൊരു സ്പേസും കാര്യങ്ങളും എല്ലാ സാധനവും അങ്ങനെയൊക്കെ ഇണ്ടെങ്കിൽ ഇന്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ.
അതന്നെ അങ്ങന
ആഹ് നല്ല അടിപൊളി അടുക്കളേയ്രിക്കണം എല്ലാ സൗകര്യങ്ങളും ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടതാ കിച്ചണില് കൊർച്ച് എ ഉയരം കൂടുതലാ ഗ്യാസടുപ്പുള്ളടത്തില് ഇവിടത്തെ കിച്ചണില് ഞമ്മക്കിങ്ങനെ ഏന്ത് ന്തി പണിയെടുക്കണം അത് കാരണം ഇനിക്ക് ഭയങ്കര മട്യാ ഇവിടെ പണിയെടുക്കാന് അടുപ്പിന്റെടുത്ത് ഇഷ്ടാട്ടോ അടുപ്പിന്റെടുത്ത് ന്തേ പണിയെടുക്കുമ്പോ ഞാൻ നിക്കും
ഒന്നാമത് അവിടെ മ്മക്കൊ മ്മ ആണെലും ഒക്കെ ഇണ്ടാക്കും
ആഹ് അടുപ്പത്ത് ഉം അതെ അതെ അടുപ്പത്തൊക്കെ ഞാൻ ഇണ്ടാക്കും പക്ഷെ ഗ്യാസിന്റെ മോളിലൊരു വ് ഇവിടെ ഇണ്ടാക്കാൻ ഭയങ്കര മട്യ കാരണം ഏന്തിട്ട് ണ്ടാക്കണം നമ്മളെ കൈ കൊയഞ്ഞോവും എന്താ വല്യ പാത്രൊക്കെ വെച്ചിട്ടാ ഇണ്ടാക്കുന്നത് ണ്ടെങ്കില് ഉം
വ
ഇല്ല ഇല്ല പഠിക്കാനൊന്നും പോവ്ന്നില്ല നമ്മ വീട്ടില് വെറുതെ ഇരിക്യാ ഇല്ല ഡിഗ്രിയൊന്നും എട്ത്തീല്ല
റ്റു ആനേ
ആ പ്ലസ് ടു കഴിഞ്ഞിട്ടൊന്നുല്ല അങ്ങനെ പ്പത്തേക്ക് കല്യാണായി ഞാൻ പിന്നെ പഠിക്കാൻ എന്ത് പിന്നെ മാര്യേജ് കഴി അങ്ങനെ പിന്നെ പോവാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി
അതെ
ഉ അ മദ്രസ ല പണി
ഉസ്താദാല്ലെ അയ്ശരി പിന്നെ എന്താ ഏ ഏത് ഫുഡാ നല്ലോണ്ടാക്കല്
ഞാൻ അങ്ങനെ ചോദിച്ചാൽ പ്പെന്താ പറയാ നേരത്തെക്കെ ഉണ്ടാക്കും പിന്നെ ബിരിയാണി ഒക്കെ ഇണ്ടാക്കും ബിരിയാണി ഫ്രൈഡ് റൈസ് മന്തി ഞാൻ അങ്ങനെ ഒറ്റക്ക് ഇതുവരെ ഒണ്ടാക്കി നോക്കിയില്ല എന്ത് ആ ബിരിയാണി ബിരിയാണി ണ്ടാക്കും യൂട്യൂബിലൊക്കെ നോക്കിട്ട് ചെമ്മീൻ ബിരിയാണി ഇണ്ടാക്കാനാണ് ചെമ്മീൻ ബി ചിക്കൻ ബിരിയാണി ഇണ്ടാക്കാനാ കൂടുതൽ ഇഷ്ടം ആ ക്കും ഭയങ്കര ഇഷ്ടാ വടെ ചിക്കനും ചെമ്മീനാ കൂടുതൽ ഇഷ്ടം ണ്ടാക്കാന് കാരണം ആ ചെമ്മീനക്കെ കുറച ച്ചന്തങ്കിലും ഭയങ്ക ഭയങ്കര രുചിയും മണൊക്കെ കിട്ടുവല്ലേന് ആ ഭയങ്കര ടേ ആ കുറച്ചാണെങ്കിലും അതിന് ഭയങ്കര ടേസ്റ്റ് ച്ചും മണവും ചോയ ഒക്കെ ഉണ്ടാവും അവടെ അത് ഭയങ്കര ഇഷ് ഇണ്ടാക്കാന് അത് പിന്നെ കൊറച്ച് ആഴ എന്ത്
ചിക്കന് ടേസ്റ്റ് എത്ര ഇണ്ടാവൂല
ചിക്കനേക്കായും ടേസ്റ്റ് ചെമ്മീന്ന് തന്നെ ആത ചെ ആ ചിക്കൻ ആ അതന്നെ ഞാൻ അവിടെയാണെങ്കി ചെമ്മീനൊക്കെ കിട്ടീതൊണ്ട് ചെമ്മീൻ ചോറ് ഉണ്ടാക്കും ബിരിയാണീനെക്കായും കൂടുതല് ചെമ്മീൻ ചോറ്ണ്ടാക്കും സാധാ നമ്മളെ ചോറ് വെക്കുന്ന അരിയോണ്ട് തന്നെ
എന്ത് കട ആക്കെ ഉണ്ടാക്കിന്ന കടുത്തേക്കുന്ന കാ കടുക്ക കല്ലുമ്മക്കായ ആണോ കല്ലുമ്മക്കായാ അതും അതൊക്കെ നല്ല രസക്കെ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ കഴിക്കാം
ആ അതൊക്കെ ഞമ്മക്ക് ഇവിടെ കിട്ടും ആ ഇവടെ അടു ത്തൊന്നുല്ല കൊറച്ചു പോണം ടൗണിലൊക്കെ എപ്പോഴെങ്കിലും ഈ ഇപ്പോ ഈ ഇതെന്താ കൊയിലാണ്ടിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ അങ്ങനെ ഏടെങ്കിലൊക്കെ ഇപ്പോ ആൾക്കാര് പോയിണ്ടെങ്കിൽ പണിക്കൊക്കെ പോയിണ്ടെങ്കിൽ കൊണ്ടുവരും
ആഹ് കൊണ്ടുവരാൻ പറയണം അത് രസാ പിന്നെ കല്യാണം കഴിഞ്ഞാ ഹസ്ബൻഡിനോട് ക്കെ പറയാം
ആഹ് ഹ ഹ ഹ
അതെ ഞാനിപ്പ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിപ്പോ ഇവിടെ ഒരു കോഴ്സിന് പോവാ കല്യാണൊന്നും കഴിഞ്ഞില്ല ആഹ് അല്ല
കല്യാണം നോക്കുന്നില്ലേ
നിക്ക് നോക്കുണ്ടോ വെച്ചാല് വരണ്ട് ബട്ട് ഇപ്പോ ആയിനെ കൊണ്ട് ഒരു ഓക്കെ ആണ് കുറച്ച് പ സി ജോലി ഒക്കെ ആവ
ആഹ് അഹ് ഇപ്പ എല്ലാർക്കും അതാ ആഗ്രഹം പഠിച്ചു ജോലി വാങ്ങട്ടെ എന്നിട്ട് മതി കല്യാണം ന്നുള്ളതാ.
ക്കാണെ കുറച്ച് നേരത്തെ
ആഹ് അതെ അതെ ഇവടെ അങ്ങൻതന്നെ. ഇവടെ ഞങ്ങളൊക്കെ നേർത്തെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾതൊക്കെ കല്യാണം കഴിയ്മ്പോ ഇല്ല ഓർക്ക് കല്യാണം നോക്കുന്നുണ്ട് പക്ഷേ ഇപ്പ വേണ്ട ആഹ് അതില് ഒരാൾക്ക് തീരെ- ഇൻട്രസ്റ്റ് ഇല്ല ഓക്ക് ചെറിയോൾക്ക് പഠിച്ച് നല്ല ജോലി വാങ്ങണം എന്നുള്ളതാ ഏഹ് ഏറ്റവും ഇളയവക്കേ മറ്റോക്ക് കല്യാണം- വേണ്ട പഠിക്കാൻ വല്യ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എന്നാലും പോകും ഇല്ല ഒരു വയസിന്റെ ഒരു വയസിന്റെ വ്യത്യാസം ഒള്ളു അല്ല ഓൾക്ക് ചെറിയോൾക്ക് എന്തെങ്കിലും കാര്യ- എന്റെ ജോലിയാണ് ഓക്ക് വല്യ വല്യ ആഗ്ര- ഗ്രഹങ്ങളാ ഇപ്പൊ പൊറത്ത് പൊറം രാജ്യത്ത്- ഓള് ഏതായിരുന്നു എന്താ ഓക്ക് ഇഷ്ടമല്ലാത്ത ഒരു കോ യി തന്നെയാണ് ഓക്ക എങ്ങനാന്ന് വെച്ചാല് ആ- ലെവലില് ഇങ്ങനെ പറഞ്ഞിട്ട് എടുത്തതാ ഇപ്പോൾ അവള് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഏതോ സയൻസ് ഏതോ എടുക്കണമെന്ന് പറയുന്നുണ്ട്.
സയൻസല്ലേ വേറെതില് അതായി ബന്ധപ്പെട്ട എ മെഡിക്കൽ പോകാനാ താൽ തെരിയും.
ആ ഓക്ക് അല്ല ഓക്ക് കൂടുതലിഷ്ടം പൊറത്തു പോയി പഠിക്കാനാ. ആ ആ പൊറത്ത് ദൂരണ പോയി ആടെ പഠിച്ചു സെറ്റിൽ ആവെണെന്നാ
ഹു അതൊക്കാവും.
ഉം. ആ ഓള് നല്ല പഠിക്കും. ഫുള്ളും നല്ല മാർക്ക് ഇവിടെ എല്ലാരും കായി കൂടുതൽ മാർക്കും കാര്യങ്ങളൊ
ത്രത്ത്ലേ അതാണിത്ര താല് വെല്ല്യോള് വെല്ല്യോൾക്കത്ര
ഇല്ല ഓക്ക് ഇങ്ങനെ ഇവിടെ നിന്നൊരു പ- ശീലിക്കണ്ടാന്നുള്ളെ അതുകൊണ്ട് ഇങ്ങനെ പഠിക്കാൻ പോണം എൻജോയ് ചെയ്യണം. അതേയുള്ളു. കൊറേ തിന്നായിണ്ടാക്കണം. എന്ത്?
ഓരൊക്കെ എവിടെയാണ് പഠിക്കണേ?
ഇവിടെ അടുത്തൊക്കെ തന്നെയാണ്. ചെറിയവൾകൊറച്ച് ദൂരെയാണ്.
ഏ എവിടെ?
കോയിക്കോട് പോണം. ടൗണില് കോഴിക്കോട് ഏ ഓള് മറ്റേ ലേഡീസിന്റെ മാത്രമുള്ള ഇതില്ലേ
ഉം. ഹോസ്റ്റല് ഹോസ്റ്റലിലല്ല ഓള് വന്ന് പോവും. ഞാൻ വിളിക്ക വേറെ കോള് വരുന്നു. ഓക്കെ ഓക്കെ